ഹലോ
ആഹ് കേക്കണ്ട് കേക്കണ്ട് എന്റെ മോനേ രാത്രി ആറ് മണിക്കാണ് മദ്രസ്സേ രാ രാത്രിയോ വൈകുന്നേരം ആറ് മണിക്ക് ഇ പോകും അപ്പൊ അപ്പൊ എഴുത്തും വായനയും ഒന്നു നടക്കൂലേ പിന്നെ രാവിലെയെണീ
ആഹ് ശെരി
സ്കൂളിക്കുള്ളതൊക്കെ എഴുതാനും വായിക്കാനുള്ളതൊക്കെ കാരണം എട്ടര ആകുമ്പോ മദ്രസ്സ എത്തണം എട്ടര അത് കഴിഞ്ഞാല് പിന്നെ ഓല് ഭക്ഷണം കൊടുത്തുക്കണോണ്ട് ഓ പി
ആഹ്
ഇവിടുത്തെ കുട്ടികൾ മൂത്ത ജിമ്മിലൊക്കെ ഉണ്ടാരുന്നു അപ്പൊ കുട്ടികളായിട്ട് അല്ലേ ഉം ഒരു എട്ടര ആകുമ്പോൾ വിളിക്കും എന്നിട്ട് പിന്നെ ഒമ്പതേ മുക്കാലിന് അവസ്ഥക്ക പിന്നെ ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറുണ്ട് അവടെ കൂടേ വീട്ടിലാണ് രാവിലെ മദ്രസില്ല എട്ടര ആവുമ്പോ ഓ ഉറങ്ങാണ് ഉറക്കത്ത്ന്ന് വിളിക്കും
ആഹ് അത് ശരി അങ്ങനെ പിന്നെ എന്തൊക്കെ വിശേഷം സുഖവല്ലേ
സുഖം അങ്ങനെ പോണു മഴ ഇണ്ടപ്പോവടെ
ആഹ് ചെറിയൊരു മഴ ഭയങ്കര തണുപ്പ്
ആഹ് ഇവിടെ മഴയും കാര്യങ്ങളൊന്നുംല്ല ഇപ്പൊ മഴപെയ്ത് തോർന്നിരിക്കുവാ
ആഹ് നനവുള്ളത് കൊണ്ട് കുഴപ്പമില്ല
പിന്നെ അവടെ എന്തൊക്കെയാ ഉം നാത്തൂന്മാര് ഒക്കെ നിങ്ങളോട് നിങ്ങളോട് എങ്ങനെയാ
ഉമ്മ ഇതു വയ്ക്കെയന്നാലേ
രണ്ടങ്ങളോട്
ഇത്
ഏ
ഇതുവരെല്ല ഇതുവരെ
ഒറക്കെ പറഞ്ഞാലേ അമ്മള് കേൾക്കളു ആ ഒറക്കെ പറയണം എന്നാലേ നമ്മള് അല്ലേ കോ കോള് ആ കേൾക്കണ്ട് കേൾക്കണ്ട് ആ ഇപ്പ കേൾക്കണ്ട് ഈ സൗണ്ടില് പറി
ആ ഈ ഇത് വരെ പറഞ്ഞാല് ആ എല്ലാ ആർക്കുംന്നെ പട്ടീന്നില ഇപ്പൊ ഞാൻ പോവാനായിന്ന്റിഞ്ഞല്ലോ
ഏ
എ പണ്ടടുക്ക്ണ്ട് അതൊക്കെ ഇബര്ക്ക് അറിയാലോ അപ്പോ ഇപ്പൊ പോവാനായാപ്പല്ലാരു നൊയ്മി നല്ല പോലേണ് കാരണം ഓഹരിയല് ഓഹരിയ്റ്റല്ല പിന്നെ ഓ ഞാൻ ഓലോട് പർഞ്ഞീന്ന് ഞാൻ ഇങ്ങട്ട് വ രൂലാന്ന്ള്ളത് എ എന്താറിയോ രണ്ടു ദിവസത്തിനും മേല നിൽക്കത്ന് ഇന്നോട് പർന് അപ്പ ഇൻക്ക് വയ് മനസ്സിക്ക് ഭയങ്കര വെഷ്മായി അപ്പൊ ഈ ഞാന് ക അ അ അപ്പം ഉം അപ്പൊ വരൂലാന്ന് പർനാപ്പൊ ഇപ്പം ഞാൻ പ്പൊ ഏറിപ്പോയാ കുറച്ചീസം എല്ലൊല ഞാൻ ഇവടെ നിക്ക അപ്പൊ അപ്പൊൻ അപ്പൊ ഇവിടെള്ളോരൊക്കെ നെയറ്റ് ഇപ്പ അപ്പ നല്ല പോലെയാണ് ആങ്ങളരായാലും ഇമ്മായാലും അദ്യമ്മൊന്നും മുണ്ടേനിലന്നോട്
ഇമ്മിം കൂടി മുണ്ടീലേ ഇങ്ങള അവസ്ഥ വയങ്കരെ അവ് ഇങ്ങക്ക് അവ്ടില്ല ഇവടില്ലാർന്ന അവസ്ഥല്ലേ ശരിക്ക്ങ്ങളെ ആങ്ങളാര് ശരിക്കും നോക് ക്കണ്ടേ കാരണം പണ്ടൊക്കെ എടുത്തതല്ലേ നിങ്ങള് കാരണംല്ലേ ഓല് കാരണല്ലേ ഇവിടെ വന്നിക്കണ്
ആഹ് നിൽക്ക ആഹ് ആഹ് അമ്മായിമ്മ വിളിക്കൂല മാപ്പിള വിളിക്കൂല ഇന്റെ ന അ മു ന ചെറിയ ആങ്ങള ഗൾഫ്ന്ന് വുള്ച്ചൂല ആ മറ്റേ അ മറ്റേ ആങ്ങള സപ് രണ്ടാമത് താങ്ങള പിന്നെ കൂടെ നിന്ന് കട്ടക്ക് നിന്നീന്ന് ആ കുഴപ്പണ്ടായില ഇട ക്ക് ഓന്റെ പെണ്ണ്ങ്ങളെ വാക്ക് കേട്ടാ ചെലപ്പോ ഓന് മു തെറ്റിെയടക്കും പൊണ്ണ്ങ്ങൾ തെറ്റിയടക്കും പിന്നെ എന്തെങ്കിലും ചോയ്ച്ചണം എന്തെങ്കിലും തിന്നണംന്ന്ണ്ട്ന്ന്ണ്ടക്കില് ഓര് ഒറ്റക് നാത്തൂമാരും ഇമ്മി ആങ്ങളാരും ഒപ്പം തിന്നും എന്നിട്ട് ഓര ഒക്കെ തിന്നൽ കഴിഞ്ഞിട്ട് ഞാൻ തി ഞാൻ അടിക്ക് തിന്നാൻ പോവ അത് വരെ മേല കുത്തിരിക്കും എന്റെ എടങ്ങങ്ങറ് കണ് ഞാൻ കരഞ്ഞിക്കാണ്ട് അങ്ങനൊക്കെ നമ്മൾ ഉം സംഭവിച് ! ! ! ! ! ! ! ! ! !
അതുവല്ല അവരെ വാത്ത് തെറ്റ് വന്നിട്ടാണ് ഈ അവസ്ഥങ്ങക്ക് ഇണ്ടായത് അല്ലാതെപ്പെങ്ങള് വീട്ടാരായിട്ട് തെറ്റി വന്ന് കുത്തർക്കല്ലല്ലോ
അല്ലല്ലോ അങ്ങനൊക്കെ ഇന്നട്ട് പോരാത്തേന് ഇന്റെമ്മാന്റെ ഫാമിലിക്കാർ ചീത്ത വ
അവരെ ചീത്ത വേറെ ഇമ്മ ഇവിടെന്ന് ഇങ്ങനെ കൊട്ടി കൊടുക്കും ഇമ്മഅവിടെ പോയിട്ട് അത് വേറെ
അതല്ല എന്താ അപ്പൊ ഉമ്മാക്ക് ഉമ്മാക്ക് എന്തിനപ്പ പണ്ടെടുത്ത് കൊടുത്ത് കാരണത് ഇങ്ങൾതാണ് ഇമ്മാ കറീലേ
അറിയാ
ഉം പിന്നെന്തിന അതല്ല പങ്ങള്ങ്ങനെ പറഞ്ഞല്ലോ ഇൻക്കിഞ്ഞി സ്വത്തോ ഓഹരിയോ അതൊന്നും മാണ്ടാ അർന് ഇങ്ങള് പോവ്ണ്ടല്ലോ അത് പർഞ്കാണ്ട് ഇഞ്ഞി അവടെ ചെന്ന് കാണ്ട് ഇങ്ങളെ വീട്ടാര് സമ്മച്ചില്ലെങ്കിലോ ഓ ഓഹരി വേറെയും പണ്ടം വേറിം പർഞ്ഞാലോ
അയ്ന് മാപ് സമ്മയ്ക്കാതിരിക്കൂല മാപ് അന്ന് തീ ക മഹല്ലേര് തീര്മാനിക്കുമ്പോ ഓര് പർഞ്ഞീന്ന് ഇങ്ങള്ന്നാ ഓളോ ഓഹരിയെങ്കിലും കൊടുത്ത് ണ്ടാല്ല്യേ അത് അതേയ്ട്ട് കൊട്ക്കാൻള്ളതാണ്ട് ഓള് കൊട്ത്താണ്ട് ണ്ട് പർഞ്ഞയ്ക്കി ഏഹ് രണ്ട് പെൺകുട്ട്യാള് ല്ലേ ഏഹ് ജി വെ വെറ്തെ ജി ആഹ് പർഞ്ഞീര്ന്ന് അ ആഹ് അങ്ങനെ പർഞ്ഞീന്നു സഭേല് രണ്ട് തീര്മാനം കയ്ഞ്ഞ്ക്ക്ണ്
ഉം
ആഹ് അന്ന ആദ്യം ഓര് പർഞ്ഞ് പതിനഞ്ച് പവന്റെ പണ്ടം മാണംന്ന് പിന്നെ പർഞ്ഞ് ഏഹ് പത്ത് വാണെന്നർഞ്ഞ് ലാസ്റ്റിൻ്റെ മാ പ്പള പർഞ്ഞ് ഇക്കാറര പവന്റെ പണ്ടം കിട്ട്യാ മതി ആറര പവനം പണ്ടായാല് അളിയാ ഇങ്ങള് വിളിച്ചോളി ഞാൻ വന്ന് കൊണ്ടാെയ്ക്കോളാന്ന്
ആഹ് ആഹ് ചൊല്ലിട്ടെന്നുല്ലല്ലോ
ഇല്ല്യ ഇല്ല്യാ ആഹ് അതൊന്നുല്ല
എനിക്ക് ഇരുപത് പവന്റെ പണ്ടാ
ആഹ് അയ്ല് ഇങ്ങള് ഇമ്മാന്റെട്ത്ത് എത്രെ കൊണ്ടെയ്കൊടീന്യേ? ഇമ്മാന്റെട്ത് കൊണ്ടാേയ് കൊട്തെ ത്രേ ഇരുപതും കൊട്ത്തീനോ അപ്പൊ ങ്ങളെത്തും ഇട്ണ്ല്ലേ
ഞാട് ഞാടൂലാ ഇല്ല്യ ഇൻ്റെ മാപ്പളക്ക് ഇസ് റ്റല്ല അമ്മായ്മാക്ക് അവ്ടെ അടച്ചാെർപ്പ്ല്ലാത്ത ചെറിയ പയേ പെരേണേ അപ്പം പണ്ടം പണ്ടം വെക്കാനൊന്നും ഒര്ത് ല്ല്യാ അപ്പം മാപ് പ്പ്ള പറിം മ്മാന്റേക്കെ കൊട്ത്താളേന്ന് ആ വിശ്വാസത്തി കൊട്ത്ത് കൊറേ ലേലം വ്ൾ ച്ച് പോയി പണയം വെച്ചിട്ട് കൊറേ വിറ്റ് ആങ്ങളാര് വിറ്റ്ട്ടും താക്കി ചെറ്യേ ആങ്ങളാ
പവനും ഓര് ആങ്ങളാര്ട്ത്തോ?
ആഹ്
ഇരുപത് പവനുട്ത്തോ?
ആഹ് ഇര്പത് പവനുട്ത്ത് പ് ഞങ്ങളെ പെരാന്ന് പർഞ്ഞാ രണ്ടായിര് ആഹ് തര്ണ് ആഹ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വാെയർ ഫീറ്റാണ് ഞങ്ങളെ പെരാ ആഹ് പെര്പ്പണിക്കും മാണ്ടീട്ട് വാർപ്പിനും മാണ്ടീട്ട് ഇന്റെ പണ്ടം വിറ്റെക്കാണ് ഇന്നോട് ചോയ്ചാതെ അറിയോ അതാരാ സമ്മയ്ക്യാ ആഹ് ചെറ്യേ ആങ്ങൾന്റല്ലത് ഇത് തറവാടായിട്ട് കേറ്റ്യെതാണ് അയ്ഞ്ഞ്പ്പോ ഈ ഈ ഓഹരി അല്ലാരും പോയ് രണ്ടാങ്ങളാരോടും അതാണ് ഉപ്പാന്റെ ഓ പണ്ട് ഇപ്പാന്റെ മൊതലും വിറ്റ് ബാക്കി ഓര് പൈസിം എർക്കി അപ്പോ ഇഞ്ഞ്പ്പോ ഏ ഇനിക്ക് രണ്ടേ നാൽപത ത്രെ ഈ പെര ചെറ്യോനെയ്കാരംട്ക്കാ മറ്റോന്റെ ഓഹരി ഓൻ കൊട്ക്കെണ്ടേരും
ഇന്ന്‌ട്ട്പ്പോൻ പൈസ ട്കാേഞ്ഞി അങ്ങട്ട്
ആഹ് കൊട്ക്കെണ്ടെരും
ങ്ങനെ ആഹ് ആഹ് അതേ
ആഹ് ആഹ് ആഹ്
ഏഹ് ഉമ്മ തിര്ച്ച് കിട്ടും വിജാര്ച്ചാണ് പിന്നോല് തിര് ച്ച് തന്നീലാ അപ്പൊ ഉമ്മ എന്തിനാപ്പൊ അവരെ സൈഡ് നിക്ക്ണെ?
ഉം അറിയീലെ കാര്ണം പ്പം സ്വർണത്തിന് വെലെല്ലേ
വെല കൂടി അതാണ്ടായത് ആഹ് ഇപ്പൊ ഈ അന്ന് ഇത്രക്കൊന്നും കിട്ടീല്ല ഇപ്പൊ ഇരുപത് കിട്ടണെങ്കിൽ ഇരുപത് ലക്ഷം വേണ്ടേ അതിലപ്പൊറം വേണം
അന്ന് അന്ന് നാല് ലക്ഷംഉർപ്യ മതി ഇൻ്റെ പണ്ട് എനിക്ക് പണ്ട എടുക്കാൻ ആയിറ്റുള്ളൂ നാലോ അഞ്ചോലെഷോർപ്യ ആയിട്ടൊള്ളൂ ഇരുപത് പവൻ്റെ അന്ന് ഇരുപത്തിനാലാ
പിന്നെ ഓലെ ഓല ആ പൈസ ഓലക്ക് പൈസെണ് പക്ഷെ പണ്ടം കൊണ്ട് നോക്കുമ്പല്ല
ഇല്ല്യ പണ്ണം കൊണ്ട് നോക്കുമ്പോ ഇല്ല്യ ഇൻക് നഷ്ട്ടാണ്
അങ്ങനെണ് ഇപ്പൊ ഇരുപത് ലക്ഷം കിട്ടീന് ഇന്നത്തെ കാലത്ത് നിക്കാണെങ്കിൽ ആ അതന്നെ
പിന്നെ അതല്ലടോ അമ്മായിമ്മേണെൻങ്കിൽ ഭയങ്കര സ്ട്രോങ്ആണ്
അവിടെ ആരെക്കെഇളേങ്ങൾക്ക്
അവിടെ ഒരു മോനന്നെ ഉള്ളു ഒരു മോന ഒരു മോളും മോള കെട്ടിച്ച് ഏ മൂന്ന് കുട്ട്യേളായി ഇൻ്റെ മൂത്താങ്ങളെണ് ഇന്റെ മാപ്പലെൻന്റെ പെങ്ങളെ കെട്ടീക്കണത് ഓൻ ഓനെന്താ കാട്ടീക്കണ മുണ്ടാതെ പോയിട്ട് നാല്
അങ്ങട്ടും ഇങ്ങട്ടും ന
എ
തുംമാരാ
ഏ സ്ട്രോങ്ങ നാലു വർഷം മുന്നേ ഓൻ വേറെ പെണ്ണെട്ടി മുണ്ടാതെ പോയിട്ട് ഞങ്ങള്ബടെ
ഇങ്ങള ആങ്ങളെ ഇങ്ങളെ നാത്തൂവിനെ കെട്ടീ ക്ക്ണെന്നോ അതാ പറഞ്ഞ ഇങ്ങള്
ആഹ ആ ആ
ഇങ്ങളെ വല്ലാങ്ങളാ ഇങ്ങളെ. ആഹ വല്ല്യാങ്ങള ഇങ്ങളെ ഏ ഭർത്താവിന്റെ പെങ്ങളേ കെട്ടിയക്ക ല്ലാവങ്ങളവസ്ഥാണ്
ഉം ഓര് വേറെഓര് വേറെ പോയ്ക്ക്‌ണ് ആര്
അ അ ആന ഇങ്ങളറിഞ്ക്ക്‌ണൊ പണ്ടം വിറ്റതും കാര്യങ്ങളൊക്കെ ഇങ്ങളെ പണ്ടട്
ആഹ് അറിഞ് അ അ ആഹ്
അവരാണൊ അവ്ടെമ്മാനോട് ചെന്ന് പറഞ്ഞതൊക്കെ
അല്ലെല്ലാ അത് ന്താണ് എങ്ങന എങ്ങനെയോ ലീക്ക് ആയതാണ്.
അല്ല ങ്ളില്ല്യാളെറ്റൊ അറിഞ്ഞിട്ടുണ്ടോ? അല്ല പണ്ടം വീടും കാര്യങ്ങ
വല്ല്യ അങ്ങളേം അറിയും വല്ല്യാങ്ങളേം ചോയ്ചീന് അ കേക്ക്‌ണ്ട വല്ല്യാങ്ങളേം പണ്ടം ചോയ്ച്ചീന് ഓൻ പെരപണിക്ക് ക്ക്‌ ഞാകൊട്ത്തിട്ടില്ല ന്ന്ട്ട്പ്പോം പറയാല്ലോ അഇജ് അന്ന്നിക്ക്‌അ അന്ന്ജ്ന്ക്ക്‌ ഇക്ക് പണ്ടം തെരാണെങ്കില്ജ് അനക്കീയവസ്ഥ വന്നീന്നാന്ന് നാ പറഞ് ജെവ്ട്ന്ന ജ്നിക്ക്‌ ഇട്തേരാന്ന് പ്പച്ചി അന്ന് ഓനും ചോയ്ചീന് എടി അന്റെ രണ്ട് വളതരോ ഇന്ക്ക്‌ പണയം വെക്കാന് ന്റെ പേരപ്പണിക്കും വാണ്ടിട്ടാണ് റ്റാണ്ന്നറഞ് അറിയോ മ് ന്ന്ട്ട് ഓനെന്താകാട്ട് കാട്ടീക്ക്‌ണ് രണ്ടാമത്തെ പണ്ണ്പ്പിനിം കെടട്ടീക്ക്‌ണ് ഓൻക്ക്‌ രണ്ട് പെണ്ണ്ങ്ങള്ണ്ട്.
ന്നിട്ട്ങ്ങളെ ആ നാത്തുനെങ്ങന്ണ്ട് ഇങ്ങളോട് ഉം
ഇ രണ്ടാമത്തെ
എ എ എ പണ്ടത്തിനുംവാണ്ടിയോ പണ്ടത്തിന് വാണ്ടിയൊന്നിട്ട് ആഹ് അല്ലെയ് വല്ല്യ നാത്തുങ്ങളോടെങ്ങനെ അത്ങ്ങനെ ഇവടത്തെ നാത്തൂനും അവ്ട്തേം നാത്തൂനല്ലേ അതൊക്കെങ്ങനെ ഇങ്ങളോട്?
ആഹ് അങ്ങനെ ചെല ഓ... ഉം ഓളെ സ്വഭാവ രീതി എന്തറിയോ
എങ്ങനെ?
ഉള്ള് ഉള്ളോണ്ട് ഉള്ളോണ്ട് ഞമ്മളെ പറ്റൂല ഇന്നേം ന്റെ മാപ്പളനേം ഓനെന്നുമൊറ്റും പിന്നേ വർത്താനം പറ പറയിണതും മുണ്ട്ണതും കേക്ക്‌ണില്ലേ...
ഉള്ളോണ്ട് ദേഷ്യം പൊറത്ത്
ആഹ് പൊറംവേറ
ആഹ് സംഭവം ഇൻക്കറിയാ അവുടെ ഒറക്കപറഞ്ഞാ ശെരിയാവൂല ആഹ്
അ അ അതെന്താറിയോ ഉൾഎപ്പെന്താണ് ഇ പൊഹൊ ഞമ്മള് കാണുമ്പള്ള ആ ഒരു ബന്തൊള്ളൂ പിന്നെ ഓലെ പിന്നന്തേലും പരിപാടിക്കമ്മള് വിളിച്ചാലാണ് ഓളെ കാണൊള്ളൂ.. അല്ലാതെ നാത്തൂനാച്ച് ട്ട് വിളിക്കെ പറയേ അങ്ങനത്താതൊന്നൂല്ല്യാ
ആഹ് ആഹ് അങ്ങനെ ഇങ്ങക്ക്ങ്ങളെ ഫോണക്ക്ന്ന്ട്ട് റീചാർജെയ്യലുംതക്കാരാ ഇങ്ങളെ ചെ ഇങ്ങള ക കാര്യങ്ങളക്കാരാ ചെയ്തേരാ?
മളേ.. രണ്ട് രണ്ടര കൊല്ലം നാന് ഓൺലൈൻ ബിസിനസ്സില് വർക്കെയ്തിട്ട് അങ്ങന പൈ പൈസ കിട്ടിട്ട് തട്ടി കൂട്ടി കൂട്ടി കൂട്ടി ഈ ദിവസം എത്തി അറിയോ
മ്ഹ് മ് മ് മ് ഇങ്ങളെന്നെ ഇങ്ങളെ കാര്യങ്ങക്ക്ള്ളപൈസവ്ട്ന്ന്
ക്ക
ഇവ്ട്ന്ന് കണ്ടെത്താ...
ആഹ് കണ്ടെത്താ അതെന്നെ അതന്നെന്റെ ലക്ഷ്യം
ഉം ഉം
ഉം ഞാനും വിചാരിച്ച് പടച്ചോൻ വല്തല്ലേ തരൂല്യ ഒരു പത്തറുപ്പ്യ ഒരു പ ഹേ ഞാൻ ചോദിച്ചുല്ല ഒരു ഒരു പണ്ടാരം തീരുല്ല ഒരു ഡ്രസ്സ ആണെങ്കില് ഒരു നാത്തൂമാർക്ക് എടുക്കുമ്പോൾ എനിക്കു എടുത്തരുല്യ അല്ല എനിക്ക് വേണോന്നും ചോദിച്ചുല്ല എനക്ക് വേണെന്നും പറയുല്ല ഞാന്
ഉം ഉം
പെരുന്നാളാവകുമ്പോൾ മാപ്പിള എടു തരലണ്ട്ട്ടാ പെുന്നാളാവകുമ്പോ ചെറുതിനും എനിക്കും കുട്ടിക്കും ഒക്കെ ഡ്രസ്സ് എടുത്ത്ന്ന് കാണും ഇവിടെ കൊടുന്ന് കൊടന്നു വരലുണ്ട് അങ്ങനൊക്കെ ചെച്ചലുണ്ട്
അൽഹംദുരില്ല അതന്നെ റാഹത്തല്ലേ
അതിന്നിന്റെ മാപ്പിളി ഒക്കെ തെറ്റില്ലല്ലോ
അല്ല അങ്ങനല്ലേ അതന്നെ മാപ്പി പെൺകുട്ടികെ എന്തെങ്കും അന്തക്കാരോ അല്ലേ അപ്പല്ല ഉ ഉ എന്നിട്ട് പ്രസവിച്ച് കടന്നിട്ട് ഇങ്ങളെ ശരിക്കും നോക്കിണ്ടോ നിങ്ങളെ വീട്ടിന്ന്
ആ നോക്കണ് പത്തിന്റെ മാവള
ഞാൻ പിന്നെ വിളിക്കാ എന്റെ കുട്ടീന വിളിക്കട്ടെട്ടോ ഞാൻ പിന്നെ വിളിക്ക